ഹലോ
ഹലോ കേക്ന്നി ല്ലേ
ആഹ് ണ്ട്ണ്ട് പറഞ്ഞോ എന്തെ പിന്നെ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ
പരിപാടികൾ പ്രെ ഒന്നുല്ല ഇങ്ങനെ പോന്നു
മ്മ്
മോൾ മോൾക്ക് ഇങ്ങനെ ഫീസ് അഴക്കാനുണ്ടായിരുന്നു വണ്ടി ഫീസ് ഒക്കെ ഗവൺമെന്റ് സ്കൂളിലായോണ്ട് ഫീസ് ങ്ങനെ ഇല്ല
ആഹ് വണ്ടി ഫീസ് ഓ അതെ അതെ ആഹ് ആഹ് ആഹ് ആഹ് അതടച്ചായിര് ന്നോ
ഇല്ല അടക്കാൻ തൊടങ്ങുവായിരുന്നു അപ്പഴാ വിളിച്ചേ അപിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് അടക്കാന്ന് വിചാരിച്ച് ഇപ്പൊ പിന്നെ കൊടുത്ത് വിടണ്ടല്ലോ
ആ എല്ലാം ഓൺലൈൻ ട്രാൻസേക്ഷൻ അല്ലേ അത് പോയിത് ഒന്ന് ഒരു ഒരു ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായി ഓൺലൈൻ ട്രാൻസേക്ഷൻ നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണി ഇല്ലാത്തപ്പം പെട്ടെന്ന് ചെയ്യ ഇപ്പം ഇത് ക്യാ ക്യാഷ് കയ്യിൽ എടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഇപ്പൊ
ആഹ്അല്ല നമുക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവ്യാഅങ്ങനെ ന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന ആവശ്യങ്ങൾ വരുമ്പോഴും ചെല്പ്പംനമ്മള് എല്ലാ പൈസേ കൊണ്ടു പോണന്നില്ലല്ലോ ചെല് പ്രതീക്ഷിക്കാതെയണല്ലും പൈസ ചെലവുകൾ എങ്ങനെയെങ്കിലും വരുമ്പം ഇത ആല്ലെങ്കിനമുക്ക് അല്ലെ വീട്ടി പോയി വേടിക്യാ അല്ലെ ഹസ്ബന്റ് നമ്മുടെ അടുത്തോട്ട് വരോഎന്തെങ്കിലും ചെയ്യേണ്ടി വരുവയിരുന്നില്ലേ ഇപ്പൊ പിന്നെ ഇരിക്കുന്നടത്തിന്ന് നമുക്ക് അതിനുള്ളതെല്ലാം പറ്റും പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുടെ കൈയിൽ പൈസ കൊടുത്ത് വിടേണ്ട ആവശ്യം വരത്തില്ല
ഉ ത്
ഒരുപാട് ഉപയോഗങ്ങളും പക്ഷെ ചെല സമയത്തും പ്രശ്നങ്ങളുമാണ് നമ്മള് ഇതിനെ വിശ്വസിച്ച് സാധനം മേടിക്കുമ്പോ ചിലപ്പോ നെറ്റ്വർക്കിന്റെ എന്തെലും പ്രശ്നം ഉണ്ടെങ്കി
ആഹ് അത് നമുക്കും പ്രശ്നായിരിക്കും ആഹ് പക്ഷ ഉം പക്ഷേ ഒന്ന് ആ രണ്ട് ഉപയോഗം ഉണ്ട് ഒന്ന് ഗുണവുണ്ട് ദോഷവുണ്ട് പിന്നെ
ഉം
ഉം ക്ഷെ ഇപ്പൊ കൂടുതല് പേര് അങ്ങനെയ ഇപ്പൊ എത്ര ആ പഴേ കാലത്തെ ആൾക്കാര് ഇപ്പ ശരിക്കും ഇത് തന്നെയ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഓൺലൈൻ പേയ്മെന്റ് ന്നെ
ചെറിയ കടകളിൽ പോലും ഉണ്ട്
ഉം അതെ അതെ
ചെറിയ നമുക്കിപ്പം പണ്ടക്കേ ഒരു അഞ്ച് രൂപേടെ സാനം മേടിച്ചാലും ഈ ജിപേ ഉണ്ടെങ്കി ആഹ് ജിപേ അല്ലെങ്കിൽ ഫോൺപേ എന്ത് നമ്മളിങ്ങനെ ഓൺലൈൻ പേയ്മെന്റിന് തന്നെ ങ്ങനെ ആശ്രയിച്ചല്ലേ നിക്കുന്നത് അതുകൊണ്ട് കടകളിലും അത് തന്നെ നമുക്ക് സ്കാനർ ആയാലും എല്ലാം വെച്ചിട്ടുണ്ട് അതും ഒരു കാര്യവാണ് പക്ഷെ ചെലവാകുന്നതും അറിയത്തില്ല
ആഹ് അതിലൊരു കാര്യാണ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും
ഉം നമ്മള് നേരത്തേക്കെ ആയിരം രൂപക്ക് സാനം മേടിക്കാൻ പോയാ ചിലപ്പോ അഞ്ഞൂറ് അറ്ന്നൂർ രൂപക്കൊക്കെ നമ്മള് സാധനങ്ങള് എങ്ങനെങ്കിലൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്ത് പിടിച്ച് ചെല പേടിക്കുവായിരുന്നേ ഇപ്പം ആഹ് ഫോണിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ആഹ് പൈസുണ്ട് എടുക്കുന്ന സാധനത്തിനോര് ലിമിറ്റ് ഇല്ല കുറച്ച് എന്ന് വച്ചാ ഓരോ ഓവറായിട്ട് ലിമിറ്റിലന്നല്ല കൊറച്ച് ഓവറാവില്ലേ പർച്ചേസിംഗ് എന്നൊരു എന്റെരു തോന്നലാട്ടോ
ഉം അതെ എനിക്കും തോന്നാറുണ്ട് കാരണം നമ്മളിപ്പോ കയ്യില് പൈസ ഉണ്ട് എന്നുള്ളരു തോന്നല് എന്ത്യാ അക്കൗണ്ടിലുണ്ടല്ലോ അഹ് ചെലവാക്കാ ആഹ് ഒരു തോന്നല് നമുക്ക് വരും എന്തായാലും ഈ ഒരിത് വരുമ്പോ
അത് മറ്റത് അക്കൗണ്ടി കൊണ്ട് ഇട്ടാ നമ്മള് ഒന്നെങ്കില് എടിഎം വഴി എടു ക്കാം പോണം അല്ലെങ്കിൽ ബാങ്കി നേരിട്ട് പോണം ഇതിപ്പോ
ഉം
ഒരു മിഠയി വേടിക്കാൻ പോയി കഴിഞ്ഞാ അപ്പുറത്തിരിക്കുന്ന സാധനം ഇപ്പുറത്തുള്ള സാധനവും കൂടെ നോക്കും
ഉം ഉം
ല്ല നമ്മുടെ കയ്യിൽ മറ്റേത് നൂറ് രൂപയും കൊണ്ട് പോയാ ആഹ് നൂറ് രൂപയുടെ സാധനം എത്ര രൂപ കൊണ്ട് പോകുന്നോ അതിന്റെ സാധനം മാത്രല്ലേ നമ്മൾ മേടിക്കത്തോളായിരുന്നു
ഉം ഇപ്പഴാണെങ്കിൽ അക്കൗണ്ടിൽ പൈസണ്ടല്ലോന്നും പറഞ്ഞിട്ട് നമ്മളാണെങ്കി എല്ലാ സാധനങ്ങളും മേടിക്കും
പിന്നെ ഗുണാണ് ഫോൺ റീചാർജിനൊക്കെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ഫോൺ കട്ടായൊക്കെ പോയിക്കഴിഞ്ഞാലേ അതൊരു ഫോഷോപ്പിലൊക്കെ പോയി റീചാർജെയ്യേണ്ട ആവശ്യം വരുത്തി
വരുന്നില്ല ആഹ് ആഹ് പണ്ടൊക്കെ ഇങ്ങനെല്ലായിരുന്നോ പോ ഇപ്പം പൈസ തീർന്നഴിഞ്ഞാ പോയി ഷോപ്പില് പോയി റീചാർജെയ്യാ അതൊക്കെ എന്തോരും ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു പക്ഷെ ഇപ്പ എല്ലാം കൈ വിരൽത്തുമ്പിലാണല്ലോ എല്ലാ കാര്യങ്ങളും
ഉം കറണ്ട് ബില്ല് കറണ്ട് ബില്ലാണ് മെയിൻ ചെല ദിവസം കറണ്ട് ബില്ല് അടക്കാൻ മറന്നു പൊയൊരു ദിവസൊണ്ട് അവര് ഇതുപോലെ വന്ന് അവര് ഫ്യൂസൂരാൻ വന്ന് ഫ്യൂസൂരാൻ വന്നപ്പോ കറണ്ട് ബില്ല് അവര് ഓൺലൈനിൽ അടയ്ക്കാൻ അറിയത്തില്ലേ ഗൂഗിൾ പേ ഇല്ലേ നമ്മളടച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ല അപ്പൊ അവര് തന്നെ നമുക്ക് പറഞ്ഞ്തന്ന് ഇന്നിങ്ങനെ അടച്ചാ മതി പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ അതിനകത്ത് തന്നെ കാ നമുക്ക് ബില്ല് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റുവല്ലോ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞ് അതുകൊണ്ട് ഓ ട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും മറന്നു പോകുന്നൊരു ഇത് വരത്തില്ലല്ലോ മറ്റേത് ബില്ല് കണ്ടില്ല എന്നാ അവസാനത്തെ ഡേറ്റ് അതൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ
ആഹ് അതെ അതെ
ഇതിനകത്താകുമ്പോ ആപ്പിനകത്താകുമ്പോ ഡ്യൂ ഡേറ്റ് വെച്ച് കാണിക്കുന്ന കൊണ്ട് നമുക്കും ആഹ് നമ്മൾ അടക്കേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞ് അതുമൊക്കെ ഉം നല്ല ഉപകാരമാണ്
ഉം
പിന്നെ റെസിപ്റ്റുകൾ കൊണ്ട് നടക്കണ്ട. സ്കൂളുകളി ഫീസടക്കുന്നതിന്റൊക്കെ ആയാലും എന്തിന്റെയും റെസിപ്റ്റുകൾ നമ്മള് പേപ്പറായിട്ട് സൂക്ഷിക്കേണ്ടി വരത്തില്ല
അതെ
ഉം
ഉം പിന്നെ ഇപ്പെയ് ഇപ്പൊ എല്ലാരുടെ കയ്യിലുണ്ട് സ്മാർട്ട് ഫോണ്
ഉം
ഉം അപ്പ അതുകൊണ്ട് പിന്നെ ഇതിപ്പം ഒരു എന്താ നല്ല ഉപകാരാണെല്ലാർക്കും
അതാ എല്ലാവരുടെ എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു
ഉം
ഇപ്പം ഏ അങ്ങനെ ഇല്ലാത്തവരായിട്ട് കുറച്ച് ചുരുക്കം ചില ആൾക്കാർ മാത്രേ ഉള്ളൊന്ന് തോന്നുന്നുല്ലാത്തെ
അന്ന് അന്ന് എല്ലാത്തിന്റെ കയ്യിലുണ്ട് കാരണം ഇപ്പൊ ആ ഫോണൊക്കെ വെടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പഴയ സ്മാ മറ്റേ ടച്ച് ഫോണിന്ന് മറ്റേഇത്ണ്ടല്ലോകീ പാഡ്സെറ്റീന്ന് എല്ലാരും ഇപ്പം മറ്റേ ആൻഡ്രോയിഡിലേക്കൊക്കെ മാർ - വരുവാ ഉം
ഈ നമ്മൾ ച്ചേലർ പറയും വീഡിയൊസാ ആ എല്ലാരഫോണിങ്ങനെ സ്ക്രോളെയ്ത് സ്ക്രോൾ അല്ലെ തോണ്ടി തോണ്ടിയിരിക്കുകയാണെന്നിങ്ങനെ പറയും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളോര് പക്ഷെ ഇപ്പം നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും പ്രായമുള്ളവരും ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി അവര്.. നല്ല സ്പി വീഡിയോസ് ന്യൂസ് പ്പൊ ആരും ഡീവി കാണുന്നില്ലല്ലോ എല്ലാരും.. ന്യൂസ് ഒക്കെ ഫോണിനകത്ത് അന്നെരം ആഹ് ഞങ്ങക്ക് ഇപ്പ അറിയാന്നുള്ള രീതിയിൽ അവര. ഇതെല്ലാം അന്നേരം അങ്ങനെ കാണുവല്ലേ ചെയ്യുന്നത്..
അതെ ആർക്ക് ഡീവി കാണെണ്ട ഇപ്പോ ഫോൺ ഉള്ളത് ഫോണിലുള്ളത.. ക്കെണ്ട് ഇപ്പൊ ആർക്ക് ടി വി കാണെണ്ടാ..
അതെ ടി വി ആരും ഇപ്പ എനിക്ക് തോനുന്നു അങ്ങെനെ വെക്കാറു പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള.. ചെലൊർക്കുണ്ട് പക്ഷേ കേട്ടോ ഫോൺ ഉപയോഗിക്കാതെ ടി വി തന്നെ.. ടിവിയും ഒക്കെ ഈ രാവിലെ പത്രം വന്ന ഫുൾ പത്.. പത്രം വായിക്കുന്ന ആൾക്കാരില്ലേ.. ത്ര ന്യൂസ് കണ്ടാലും ആ പത്രം ഫുൾ വായിക്കുമ്പ അവർക്കൊരു.. ആഹ്‌ തൃപ്തി കിട്ടുന്ന ചിലരാൾക്കാരുണ്ടല്ലോ..
ഉം ഹെ..
ഉം അങ്ങനൊക്കെ ആയിരിക്കാം പക്ഷെ.. പിള്ളാർക്കാണ് വായന കൊറഞ്ഞത്..
ഉം പക്ഷെ ചെല പിള്ളേര് ഫോണിലിങ്ങനെ വായി.. ന്യൂസൊക്കെ ഉണ്ടല്ലോ ന്യൂസ്.. പേപ്പറ് ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട് അതിനകത്ത് പ്പതൊക്കെ.. ന്നിങ്ങനെ വായിക്കും കുട്ടിയുടെ അവർക്കും നല്ലതാണ് രാവിലെയി ഓ.. ഓട്ടപ്പാച്ചിലിന്റെടയില് പത്രം വായിക്കാൻ നിക്കുവതോ.. അവര് പോവാനായിട്ടുള്ള പരിപാടി നോക്കോ..
അവിടെ വായനാശീലഒക്കെ ഉണ്ടോ..
ഞാൻ ചെലപ്പഴൊക്കെ ഇങ്ങനെ വായിക്കും പത്രമൊക്കെ കിട്ടുന്ന സമയത്ത് ഫോണില് വായന കൊറവാ..
നോവല് പണ്ടത്തെ..
നോവൽ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറില്ല അത്.. അയ്നുള്ള സമയം കൂടെ കിട്ടാത്തോണ്ട്.. നമ്മള അങ്ങനെ അത് വായിക്കത്തില്ല അവിടെ ചേച്ചി വായിക്കാറുണ്ടോ..
ഇല്ല ഇപ്പൊ വായനയില്ല ഈ ഇസ്തുമന സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ്.. നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയി ബുക്കുകളൊക്കെ എടുത്ത് നോവലുകൾ.. അന്ന് നമ്മള് ഫോൺ കിട്ടുന്നതിന് മുമ്പാണേ.. ഈ സ്മാർട്ട് ഫോൺക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അന്നൊക്കെ നമ്മുടെ ആഹ.. സമയം പോവണ്ടേ അതിനുള്ള.. ഇതെല്ലാം ബുക്സ് എടുത്ത് വായിക്ക യൊക്കൊയിരുന്നു ചെയ്യുന്നത്.. പിന്നെ പിന്നെ പിന്നെ ഇപ്പ നമ്മള് വായനെന്നുള്ള സംഭവമേ ഇല്ല..
ഉം ഉം..
ഞാനൊക്കെ പണ്ട് നോവല് കുഞ്ഞ് നോവലുകൾ വായിച്ച ശരിക്കും പറഞ്ഞ വായിക്കാൻ പോലുംക്കെ പഠിച്ചെ.. നമുക്ക് വായിക്ക കുഞ്ഞ് കുഞ്ഞ് ക നോവലല്ല കഥകള്.. പറഞ്ഞത് മാറിയതാ കഥകൾണ്ടല്ലോ.. നമ്മുടെ ബാലരമ ആഹ ബാലരമയുടെ ഒക്കെ ആ കഥകള് കുഞ്ഞു കഥകൾ വായിക്കുന്ന നമ്മള് വായിക്കാൻ പഠിക്കുന്ന തന്നെ അങ്ങനെയല്ലേ..
അതെ അതെ.. ചെറുപ്പത്തില് നമുക്ക് തരുന്നതും അത് തന്നെയല്ലേ വാങ്ങിച്ചു തരുന്നതും.. ഇപ്പം ബാലരമ്മ കാണാനേ ഇല്ല..
ആഹ കാണാറില്ലോ പക്ഷെ കളിക്കുടുക്കയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ.. നമ്മൾ ഞങ്ങളുടെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു.. ബുക്സ് ബുക്സിന്റെ മാത്രം ഒരു സെക്ഷൻണ്ട് അവിടെ നോവല് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ.. നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പണ്ട് അവിടെ ഇങ്ങനെ കളിക്കുടുക്കാ കളറിങ് ബുക്സ്.. അങ്ങനെ ഒരു സെക്ഷന കുഞ്ഞുങ്ങളുടെ സെക്ഷനകത്ത് പക്ഷേ കളിക്കു ടുക്കയുണ്ട് അവിടെ..
അതെല്ലേ പണ്ടക്കെ ഈ ബാലരമ.. ഓരോ ലക്കം വരാൻ വേണ്ടിട്ട് ഇങ്ങനെയ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നു
ആഹ് ഞാൻ ബാലരമ മാത്രല്ല പിന്നെ ഒത്തിരി വളർന്ന് ഒരു എട്ടില് ഒമ്പതില് ഒക്കെ ആയപ്പം തൊട്ട് നമ്മുടെ മനോരമയുടെ വീക്കിലില്ലേ
ആഹ്
വേറെ മം മംഗളം വീക്കലികൾ പത്രമല്ല വീക്കലികള് അതിനകത്ത് നോവലുകളൊക്കെ വായിക്കുമായിരുന്നു
വായിക്കായിരുന്നല്ലേ ആഹ്
വായിക്കായിരുന്ന് മമ്മിയുടെ അമ്മ വായിക്കുവായിരുന്നു മനോരമയൊക്കെ എന്ന് വെച്ചാ നോവല് പത്ര അല്ല നോ അത് ആഹ് പഠിക്കുന്ന സമയത്ത് ഒളിപ്പിച്ചിച്ച് ബുക്കിനിടയിൽ വെച്ച് വായിച്ചിട്ടുണ്ട്
ആഹ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉം ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഇല്ലല്ലേ
അത് ബുക്കിന്റെ ഇടക്ക് വെച്ച് വായിച്ച് ഒരു പ്രാവശ്യം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അമ്മ വന്ന് തൂക്കിയെടുത്തോണ്ടും വഴക്കും പറഞ്ഞ് പൊക്കിക്കൊണ്ട് പോയി ഇപ്പത്തെ പിള്ളേര് എനിക്ക് തോന്നുന്നു ഫോണൊക്കെ എടുത്ത് ഒളിപ്പിച്ച്‌ വച്ച് എന്നാലും ഞാൻ ബു ബുക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ച് മനോരമയൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ ഇവരോട് പറയുമ്പോ അവർക്കൊന്നും ആഹ് ഒരു ഹ് ആഹ് ഒരു അതിന്റെതായ അല്ലെ വായിച്ചിട്ടുണ്ട് ഇല്ല
ഇപ്പഴത്തെ പിള്ളേര് ഏഹ് ബാലരമക്ക് പകരം ഫോണാ ബുക്കിനകത്ത് ഒളിപ്പിച്ചിട്ട്
ആഹ്
അത് സ്വന്തമായിട്ടുണ്ടെങ്കില അമ്മമാരുടെ ആണെങ്കിൽ അത് ഒത്തോണം നടക്കത്തില്ല പെട്ടെന്ന്
ഉം
കാരണം നമ്മള് ഇടക്കിടക്ക് നമ്മുടെ ഫോൺ എന്തിന്നിങ്ങനെ ന്നെ അന്വേഷിക്കുമ്പോ അവരെ കൈയിലാ സ്കൂളുകാര് പിന്നെ വായനശീലം കൂട്ടാൻ വേണ്ടിട്ട് നോവലൊക്കെ കൊടുത്തു വിട്ട് അതിന്റെ ആസ്വാദനക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ പറയും അത് അങ്ങനെ നണ്ടെങ്കി ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുവാണെങ്കിൽ മാത്രം അതിനുവേണ്ടി മെനക്കെട്ടാ നോവൽ ഒന്ന് വായിക്കും
ഉം ഉം ഇപ്പൊ അതും അതും വേണ്ടാല്ലോ നമ്മൾ ഈ ചാറ്റ് ജി പി റ്റി യിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാല് അത് ഫുള്ള് സമ്മറി നമ്മക്ക് എഴുതി തരും
സാ അത് ശരിക്കും പറഞ്ഞാ അതും ഒരു പ്രശ്നമാണ് ചാറ്റ് ജീ പിടിയിൽ ഒത്തിരി നല്ലതും ഉണ്ട് മോശ് ശോണ്ട് ഈ മാത്‌സിന്റെയൊക്കെ കണക്കുകൾ ഹോംവർക്ക് കൊടുക്കുന്നത് ഇതിനാത്തിട്ട് ചെയ്തിട്ട് പോകും പക്ഷെ അവർക്ക് മനസ്സിലാവാത്തും ഇല്ല പിന്നെ എക്സാം ഒക്കെ വരുമ്പഴായിരിക്കാം
ഉം അതെ പക്ഷെ കുട്ടികൾ കുട്ടികളോട് പറഞ്ഞിട്ടും കാര്യല്ല അവർക്ക് അവര് എളുപ്പമല്ലേ നോക്ക്
എളുപ്പം എന്തിന്റെ എളുപ്പ വഴിയാണ് അവര് നോക്കുന്നത് അത് കഷ്ടപ്പാടിന്റെ ആ ഒരു കഷ്ടപ്പെട്ട് അത് ചെയ്യണോന്നുള്ള ഒരിതില്ല എളുപ്പം കിട്ടു ആഹ്